ഹലോ
ആഹ കേക്കുന്നുണ്ട് പറഞ്ഞോ
ആഹ എന്ത്ണ്ട് വിശേഷം
സുഖമായിട്ടിരിക്കുന്നു ആ സുഖായിട്ടിരിക്കുന്നു കുഴപ്പില്ല
കഴിഞ്ഞ ദിവസം വയനാട്ടിലെല്ലാം പോയ നല്ലല്ലോ
ആഹ വയനാട്ടിൽ പോയരുന്നു
എനിക്ക് വയനാട്ടിൽ പോവാനുള്ള പ്ലാനെല്ലാം ഇണ്ടായിരുന്നു
ആഹ്
കൊറെ സ്ഥലത്ത് പോയോ
ഹലോ പോയാർന്നോ ഹലോ റേഞ്ച തോന്നുന്നുോക്കെ കൊറച്ച് വിട്ട വിട്ടാ കേക്കുന്നു അ
ഞാൻ കേക്കുന്നുണ്ടല്ലോ
ആഹ ഓക്കെ ഓക്കെ ഇപ്പൊ കേക്കുന്നുണ്ട് ആ
ഹലോ
എത്ര ദിവസത്തെ ട്രിപ്പ ആായിരുന്നു നിങ്ങള് പോയേ
ഒരു ദിവസം ഒരു ദിവസം
ആ എങ്ങനെയാർന്നു ഫ്രണ്ട്സിന്റെ കൂടെ ആണോ പോയേ അതോ ഫാമിലിയോ
അല്ല ഫാമിലി ഫാമിലി പോയി രാവിലെ കുറച്ചു നേരത്തെ ഇറങ്ങി ആ കുഴപ്പല്ല അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു വയനാട്ടിൽ
ആ ഏതൊക്കെ സ്ഥലത്താ പോയ്യ മ് ഏതൊക്കെ സ്ഥലത്താ പോയെ
ബാണാസുര ഡാം അവിടെ പോയി ആദ്യം
ആ
അവിടെ രാവിലെ തന്നെ എത്തി മ് കുഴപ്പില്ല അത്യാവശ്യം നല്ല വ്യൂ
ആ അ സ്ഥൽത്തിന്റെ പേരൊന്നും കൂടെ പറഞ്ഞേ
ബാനാസുരാ ഡാം
ഏത് സ്ഥലം ബാണാസുര അല്ലെ ആ ആ ബാണസുര
ചുരംഅങ്ങേന്തോ വഴിയല്ലേ പോവ അല്ല വയനാട്ടിൽ പോണെങ്കിൽ എന്താ ചുരം കേറീട്ടു വേണ്ടേ പോവാൻ ആതേത് ഏത് ചുര ഏത് ചുര വഴിയാ പോകുന്നേ അ അയിന്റെ പേര് ഓ ഓ കുറ്റിയാടി ചുരലേ ആ
കുറ്റിയാടി വഴി പോയാ കുറച്ചുകൂടെ എളുപ്പം
ആ എത്ര ഇണ്ട് വളവ്ണ്ട് എത്ര
അവിടെ ഒർ പതിമൂന്ന് പെന്റുണ്ട് പതിമൂന്ന് പതിനൊന്ന് പതിമൂന്ന് പെന്റുണ്ട്. മ് അവിടെ പോകുമ്പോ നല്ല കാഴ്ചാ ഈ ഓരോ വളവുകള്ലും ഓരൊ നിർത്തി നിർത്തിയാ ഞങ്ങൾ പോയത്.
അതെ ആ
അവിടെ നല്ല വ്യൂ വരും നല്ല ഫോട്ടോ എടുക്കാനെല്ലാം പറ്റിയ നല്ല അടിപൊളി സ്ഥലം.
ആ
അവിടെ അവിട്ന്ന് ചെറിയ ചെറിയ തട്ട്കടകൾണ്ട് അവിടെ സൈഡ് ലായിട്ട്. അവിട്ന്ന് രാവിലെ ചായ കുടിച്ച്. ചെറിയൊരു ചായയൊക്കെ കുടിച്ച് അങ്ങനെ പോയി.
മ് വെളുപ്പ്നെ പോകുന്നത് കൊണ്ട് നല്ല നല്ലൊരു കാലാവസ്ഥയായിരിക്കും ല്ലേ.
അതെ അതെ അവിടെരു പ്രത്യേകതരം കാലാവസ്ഥയാ. ഒരു തണുപ്പ് കൂടി ചേർന്നൊരു കാലാവസ്ഥ ഹൈ റേഞ്ച് ആയതൊണ്ട്
അതെ അതെ വയനാട്ട് നമ്മുടെ ഇവിടെ ചൂട് സമയത്ത് പോലെ അവിടെ പോയാല് ഒരു ചെറിയൊരു തണുപ്പോട് കൂടിയ ചൂടാ രിക്കുണ്ടാവ
അതെ അതെ അവിടെ ഏകദേശം രാവിലെ ഒർ എട്ട് മണി ടൈം ആവുമ്പോഴേ എത്തി അവിടെ കുറച് നേരം
ആ മണസൊറ ഹെല്ലാണോ അതോ മണസൊറ ഡാമാണോ?
രണ്ടും രണ്ടും അടുത്താ അടുത്തടുത്താ രണ്ടു സ്ഥൽത്തും പോയി. മ് രണ്ട് സ്ഥലത്തും പോയി ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു.
ആ ഈ വേണെസുര ഹില്ലിന്റെ മോള് കേറണെങ്കില് എക്സ്ട്രാ ചാർജോ പേയോ അങ്ങനെ എന്തേങ്കിലുണ്ടോ?
അങ്ങനെയൊന്നുല്ല.
ഇല്ലാലെ ആഹ്
നങ്ങളപ്പോ പോവുന്ന സമയത്തില്ലായിരുന്നു
ആ അ
അവിടെ ഒരു കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു അവിടെ നല്ല
ആ
അവിടെ അത്യാവശ്യം നല്ല വഴി മോശമില്ല ഒര് ട്രക്കിങ് പോലെയാണ്. ശരിക്കും പക്ഷെ അത്ര ഭയങ്കരന്നൊന്നും പറയാനില്ല.
ആ ആ അവിടെ എൻജോയ്മെന്റിനോ അങ്ങനെ കളിക്കേണ്ടിട്ടോ അങ്ങനെ എഎന്തെങ്കിലുള്ള സംഭവങ്ങളുണ്ടോ അതിന്റെ മേലെ. അതോ നമ്മൾ ജസ്റ്റീലിലെല്ലാം കാണുന്ന പോലെ നിക്കാനും കാണാനും മാത്രള്ള- പാറകളോ അങ്ങനെ പുൽമേടുകളോ അങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. അത്ര ആ
അ.
പിന്നെ അത്
അവിടെ പാറയില് ഇറങ്ങുന്ന അത്യാവശ്യം ഉം അത് കഴിഞ്ഞ് ഞങ്ങൾ- എത്തിച്ച് മീമുട്ടി വെള്ളച്ചാട്ടത്തിൽ പോയി
ആഹ മീൻ മുട്ട ആഹ! നല്ല സ്ഥല ആണോ അത്? മീൻമുട്ടി ഹട്ടോ ഞാൻ കേട്ടിട്ടുണ്ട്. ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ? ഹലോ കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ
ഹലോ ഹലോ